എന്താ എടുക്ക്ന്ന്?
വെറുതെയിരിക്കാണ്
ഉവ്വ് എന്താ വെറുതെ ആയിപ്പോയേ എന്തെങ്കിലും പണി എടുത്തോണ്ടിരി.
പണിയൊന്നും ഇല്ല പണിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്ക ഇയാൾ എന്താ എന്താ എന്ത് ചെയ്യണു
ഞാനും വെറുതെരിക്കുന്നു ഫുഡ് കഴിച്ചില്ല ഓരോരുത്തർക്ക് വെളമ്പി കൊടുത്തിട്ട് മാറിയിരിക്കും നമ്മള് ലാസ്റ്റ് മന്തിയല്ലയോ
ആണോ അങ്ങനെ കയ്യിച്ചുകൊണ്ട് കഴി കഴിക്കാനുള്ള തയ്യാറെടുപ്പില് ഓരോര്ത്തരെ കഴിക്കലൊ കഴി കഴപ്പിച്ചിട്ട് കഴിക്കാനുള്ള പരിപാടിയാ
അങ്ങനല്ല കൊച്ചക്കെള്ളപ്പഴേ അവര് പിന്നെ നമ്മള് കഴ രിക്കുമ്പോ അവർക്കത് വേണം ഇത് വേണം അങ്ങനെ അപ്പം അവ വെറുതെ ഇരിക്കുമ്പോ എന്താ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യത്തില്ല ത്തിയ ഫോൺ തോണ്ടും ഉം
ഫോണ് തോണ്ടി യൂട്യൂബ് വീഡിയോസും ഒക്കെ കളിച്ച് സ്ക്രോളിയ്ത് ഇങ്ങനെ കെടക്കുല്ലെ
പിന്നല്ലാതെ ഒറങ്ങും സമയം കിട്ടുമ്പോ ഒറങ്ങും
ഉം ഉം ഉ ഉം അത് ശരി പിന്നെ വേറെന്തൊക്കെ
പിന്നാ എന്താ അവിടെ സ്പെഷ്യൽ എന്താ ഉണ്ടാക്കിന്ന്
സ്പെഷ്യല് പ്രത്യേകിച്ചൊന്നുല്ല മീനാണ് മീൻകറിയാണ്
അ മീനില്ലാത്ത അല്ലേ
മീന് ഇല്ലാത്ത കളിയില്ല പ്ര കുട്ടിയാൾകൊക്കെ മീൻ ഇണ്ടെങ്കിലേ ചോറ് എറങ്ങൊള്ളൂ
അതാ മീ നമ് വെലിയോർക്കല്ലെ അതെ മീൻ ഇണ്ടെങ്കിൽ ഒരു കറി വേറെ ഒന്നും ഇല്ലെങ്കിലും
വേണ്ടിന്നില്ല അത് ശരിയാ അത്ണ്ടെങ്കിൽ എന്തൊക്കെ ഇള്ള പോലെണ് അത് ഇല്ലെങ്കിൽ എന്തോ കൊറവ്ള്ള പോലെണ്
ആണാണ് എത്ര പച്ചക്കറി വെച്ചാലും ഒരു മീൻ ഒരു മീന്റെ ഒരു കഷ്ണം കിട്ട കിട്ടിലാ അല്ലെ ഇച്ചിരി ചാറെങ്കിലും കിട്ടീല്ല ത്രിപ് യാ എന്ത് എന്ത് വേട്ടേ
മീനോ ഇവിടെ അയില അയല
അയില വറ് പൊരിച്ചില്ല
രണ്ടും ചെയ്യും കറി വെക്കും ചെയ്തു പൊരിക്കും ചെയ്തു
പൊരിക്കയും ചെയ്യും എണ്ണക്കൊക്കെ വെല കൊറഞ്ഞത് കൊണ്ടേ
ഉം ഇല്ല എണ്ണക്കെ നമ്മള് ആട്ട്ണതോണ്ട് ആട്ടി ഇണ്ടാക്കുന്നതോണ്ട് കൊഴപ്പല്ല
ആണല്ലേ ആട്ടാൻ വേണ്ടിട്ടുണ്ടോ തേങ്ങയുണ്ടോ ഉം ഉം ഉം പിന്നെന്തുണ്ട് വിശേഷം
വേറെ എന്താ വിശേഷം ചോയിച്ചാ അവിടെ മഴ ഇണ്ടോ വീട്ടില് അവടെ
ഇപ്പം മഴയില്ല മഴ ഉണ്ടായിരുന്ന് മഴ നമ്മളെ എടക്ക് പറ്റ റ്റിക്ക്‌ന്ന് തുണി ഉണങ്ങോ അതും ഇല്ല എന്നാ മഴ അങ്ങ് പെയ്യാ അതും ഇല്ല തവസ്ഥ അവിടോ
ഇവടീല്ല ഇവിടെ മഴയില്ല ഇപ്പൊ ഇങ്ങനെ മൂടി കെട്ടി പറ്റിയ കാലാവസ്ഥയാണ് പിന്നെ അപ്പൊ അപ്പോഴും എന്താെച്ചാല് പിന്നെ നമ്മള് ഒണ ക്കാനൊക്കെ എന്തേലും ഇട്ടിട്ടുണ്ടെങ്കില് ഒണങ്ങൂല്ല വെയിലുണ്ടെങ്കിലല്ലേ ഒണങ്ങൊള്ളൂ.
മനുഷ്യനെ മെനക്കെടുത്തിക്കുന്ന മഴയാ എന്നാ പെയ്യോ അതില്ല
അതെ അതെ എന്നാ പെയ്തിട്ട് പോവോ അതു ല്ല
അതുല്ല അത് ചൂ മഴയാണോന്ന് ചോയിച്ചാ ആന്ന് അല്ലയോന്ന് ചോ ച്ചല്ല ചൂടുണ്ടോന്ന് ചോയിച്ചാ ഒണ്ട്
അതെ അതെ അതെ അതെ
അങ്ങനത്തെരവസ്ഥ
അതെ അതെ അതെ
ഉ പിന്നെ ബാക്കി ജോലിയെല്ലാം കഴിഞ്ഞോ കുളിയൊക്കെ
ആഹ് ഇല്ല കുളി കഴിഞ്ഞിട്ടില കൊറച്ച് കുളിക്കണം കുളിക്കാനും കൂടെ ഇണ്ട് പിന്നെ ആഹ് അതൊക്കെ കഴിഞ്ഞു അതൊക്കെ പിന്നെ ഇപ്പ മെഷീൻ ചെയ്തോളോല്ലോ
ആഹ് അത് ശരിയാ മന മിഷീൻ ചെയ്തോളും
അതെ അതെ അതെ അതെ പിന്നെ വേറെന്തൊക്കെണ്
പിന്നെ വേറെന്തൊക്കെയാ ചക്ക മാങ്ങ ഒക്കെ ഉണ്ടോ?
ആഹ് അതൊക്കെ ഇഷ്ടം പോലെണ്ട് വേണ്ട്വോളംണ്ട്. ഒക്കെ കെ ആഹ് ഉണ്ടുണ്ട് ഇണ്ട്ണ്ട് വീട്ടില്ണ്ട്. ചക്കിം മറങ്ങ്യൊക്കെണ്ട് ഇപ്പൊ കഴിച്ച് കഴിച്ച് കഴിച്ച് കഴിച്ച് മതിയായി.
അതാ കണ്ട് കണ്ടങ്ങ് മട്ത്തില്ലേ.
ആഹ് അതെ അതെ അതെ. അതൊക്കെ ഏത് ഏത് സാധനായാലും നമ്മള് നമുക്ക് ഒരു കഴിക്കാനൊരിഷ്ടം തോന്നുമ്പോഴല്ലേ നമ്മള് കഴിക്കൊള്ളു. ഏഹ് അതിനൊരു അതിനോടൊരു ഇഷ് ടം തോന്നണം അപ്പൊ എന്ത് സാധനാണെങ്കിലും ആ ഒര് ഇഷ്ടം വേണാദ്യം അത് അത് പോയി കഴിഞ്ഞാ പിന്നെ അത് വേണോ വേണ്ടേച്ചിട്ടുള്ള കഴിക്കലായിലേ.
മാങ്ങയെല്ലാം പഴുത്ത് പച്ചയൊന്നും കാണത്തില്ലല്ലോ.
ഇല്ല ഇല്ല പച്ചയൊന്നും ഇല്ല. പഴുത്തു ഒക്കെ പഴുത്തു ഇപ്പൊക്കെ സീസണൊക്കെ പഴ് പഴുക്ക്ണ സീസണല്ലേ.
ഉം ഉം ഉം. എന്തെങ്കിലും സ്പെഷ്യൽ വെറൈറ്റി ഒക്കെ ഉണ്ടാക് ജാമോ ഏഹ് വെല്ല
അത് കുട്ട്യേൾക്ക് അതൊന്നും പറ്റില്ല കുട്ട്യേൾക്കൊക്കെ കടെന്ന് വാങ്ങിയതൊക്കെ പറ്റൊള്ളൂ. അതുകൊണ്ട് ഇല്ലെ ഒരു ആഹ് ഇല്ല്യ പിടി ക്കൂല. അപ്പൊ അവർക്കൊക്കെ കടേന്നാ വെ ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിയെങ്കിലെ അതാണ്ട് പ അതാണ്ട് കഴി ച് അതിനോട് ഒരു രസൊക്കെ തോന്നൊള്ളു കുട്ട്യോൾക്ക് അല്ലെങ്കി തോന്നൂല.
നമ്മള്ണ്ടാക്കുന്ന വെഷ ഇല്ലാത്തതല്ലയോ.
അതെ അതെ. അല്ലാ നമ്മളാണെങ്കിലും അങ്ങൻ തന്നേണ്. നമുക്ക് നമ്മള്ണ്ടാക്കീട്ട് കഴിക്കുമ്പം വല്യ രുചി ഒന്നും തോന്നും നേരെ മറിച് കടേന്നൊക്കെ വാങ്ങിക്കൊട്ന്ന് പുളിച്ചു കേടന്നതായാലും അതിന് അത് അതിന്റെ ടേസ്റ്റ് അതാണെന്നേ കര്തൊള്ളൂ. അല്ലെ? അതൊക്കേണെങ്കി പൊറ് ത്ത്ന്ന് എന്ത് കഴിക്കാണെങ്കിലും ക പൊറത്ത്ന്ന് എന്ത് കഴിക്കാണെങ്കിലും അതിനോട് ഭയങ്കര ഒരിഷ്ടാണല്ലോ.
ആഹ് അതാ എല്ലാരും അങ്ങനെ തന്നെ.
ഉം ഉം ഉം അതെ അതെ അതെ. പിന്നെ ടൂറൊന്നും പോയില്ല എവിടിം?
ടൂറൊന്നും പോയില്ല ഹസ്ബൻഡിനൊരു ആക്സിഡന്റ് പറ്റി അങ്ങനെ ടൂറൊക്കെ വീട്ടി തന്നെ കിടന്ന് കറങ്ങാൻ പറ ഒന്ന് വീണതാ ജസ്റ്റ് പെരയുടെ മേളീ നിന്ന് വീണ്.
ഇന്നട്ട്
ട്ടലുണ്ടായിര്ന്ന് ആഹ് കമ്പിയിട്ടിരിക്കുവാ.
അത് ശെരി ഇപ്പൊ റെസ്സിലാണോ? അഹ് ആഹ് ഇപ്പൊ റെസ്റ്റിലാ? അത് ശരി അത് ശരി ഇന്നട്ട് ഇനി പ്പ എത്ര ഇടണം എത്ര ഇട്ടു എത്ര ഇടണം?
എത്ര ഏഹ് കമ്പിയോ?
ആഹ്.
മൂന്ന് മൂന്ന് കമ്പി ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങും ഇങ്ങും ഒക്കെയാ. നേരെ യല്ലാ അങ്ങൂടെ ഇങ്ങൂടെ ഒക്കെ. അപ്പം ഇനി അത് നടക്കാറായിട്ടില്ല. ആഹ് ഈ വാക്കറേലുള്ള നടത്തയാ. അതൊണ്ട് നമ്മളും വീട്ടി തന്നെ ഉള്ള ഇരു ത്താ എല്ലാത്തിനും ഞാ ൻ തന്നെ പോണം കൊച്ചിന്റെ കാര്യത്തിനും എല്ലാം ഉം.
അപ്പോ പിന്നെ ഹൊ ഹോസ്പിറ്റൽസില് പിന്നെ പോയി കഴിഞ്ഞാ അവിടെക്കെ നല്ല ചാർജൊക്കെണ്ടോ? സർജറിക്കൊക്കെ
ആഹ് നല്ല ആ അതാണ്‌ പ്രൈവറ്റിലായിരുന്ന് അത്യാവശ്യം ആ അത്യാവശ്യം ഒര് ലക്ഷമായിട്ടുണ്ട്
ട്രീറ്റ്മെന്റ് ഒക്കെ എ ങ്ങനെ നല്ലേ ട്രറ്റ്മെന്റ് ആണോ ആഹ് കൊഴപ്പൊന്നുല്ല ഇപ്പന്നോരു കൊഴപ്പൊന്നുല്ല്യല്ലോ
ഇപ്പ ഇല്ല ആള് ഓക്കെ ആയിട്ട് വര്ന്ന് ഇന്നാലും സൂക്ഷിക്കുന്ന പോലെ ഇരിക്കുവന്ന് പറഞ്ഞു കാലല്ലേ ഇത്രേം എയ്ജ ക്യ ആവുമ്പം കുഞ് കുഞ്ഞു മക്കളക്കെ ആണെങ്കി പെ ട്ടെന്നങ്ങ് മാറിയണം കാര്ണം അവർടെ എല്ലക്കെ ആയി വര്ന്നല്ലോ അവളിതിപ്പം നമ്മളക്കെ ഏയ്ജ് ആവുമ്പം തോറും
ഇത് ഇപ്പ ആര്ക്ക പറ്റി നിനക്കെന്നെണോ
ആയി ഹസ്ബെന്റിന്
ഹസ്ബന്റിന് അത് ശെരി കോ എത്ര കൊറെ ആയോ പറ്റീട്ട്
ആഹ് മൂന്ന് മാസ ആയി
ഇഞ്ഞിപ്പ എത്ര ഇടണ അത്
അത് ഇനി ഇപ്പം ഈ മാസം ലാസ്റ്റ് പോണം പോവുമ്പോ അറിയാ ചെക്കപ്പിന് പോണം ഇപ്പം പോയി എക്സറേ ഒക്കെ നോക്കീട്ട് പറയും പിന്നെ സ്കൂള് തോറപ്പിന്റെ പരിവാടിയൊക്കെ ക ആഹ് അങ്ങനെ പ്രാർത്ഥിക്കുന്ന് പിന്നെ സ്കൂൾ ഒറപ്പിന്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ പർച്ചേസിങ്ങും
ആ കാര്യയിട്ട് പർച്ചേയ്‌സിങ്ങോന്നില്ല്യ പിന്നെ കുട്ട്യോളൊക്കെ വല്ല്യതായ കാര്ണം പ്പൊ കാര്യായിട്ട്ള്ള പർച്ചേയ്‌സിങ്ങോന്നു ഇല്ല്യ അവര് അവര് ക്ക്‌ വേണ്ടത് സ്കൂള് തോർക്കുമ്പോ സ്കൂൾന്റെ അവ്ട്ന്ന് വാങ്ങീട്ട് പോരാചെയ്യാ അങ്ങനെ പിന്നെ ബ ആ നമ്മള് പോയി അവര്ക്ക് വാങ്ങി കൊടുത്ത് അതൊരാഘോഷ കുട്ട്യോൾക്കാവുമ്പഴാ കുട്ട്യോൾകാവുമ്പോഴാണ് ആഹ് വല്ല്യോര്ക്ക് ആവുമ്പ പിന്നെ അത് ആഹ് വല്ല്യോർക് ആവുമ്പോന്നർഞ്ഞാ അവരെ നമ്മള് തെര്ഞ്ഞോട്‌ത്ത അവര്ക്ക് പറ്റില്ല അവരെന്നെ തെര്ഞ്ഞെട്‌ക്കണം അപ്പോഴുള്ള അവര്ക്ക് അതിന്റെ ഒരു സന്തോഷം നമ്മള് പർഞ് കൊടുക്ക്ണത് അവർക്ക് അത് ഇഷ്ടപ്പെടുന്നല്ല ചെൽ അപ്പൊ ഇതല്ലേ ഇങ്ങൻത്തെന്നും പറ്റൂല അതൊന്ന്പ്പ മോഡല് ഇല്ല്യാന്ന് അവര് പറയും
അവര് വള ന്നൂല്ല്യ കുഞ്ഞായിരിക്കുമ്പം നമ്മടെ ഇഷ്ടത്തിനായിരുന്നു വളരുമ്പോ അവരെ ഇഷ്ടാണ്
ഞാന് ഇങ്ങനെ എടക്പ്പോ സ്കൂൾ ടൈമില് ആൾക്കാര്ങ്ങനെ സാനങ്ങള് വാങ്ണണ്ടപ്പോ ഞാ ഇങ്ങനെ ഓർത്തു കുട്ട്യോളുണ്ടാവു കുട്ട്യോള് ചെറ്താവുമ്പൊ എത്ര എല്ലാ കൊല്ലു ഇങ്ങനെ പോണതും വാങ്ങീട്ട് വരുമ്പോ ആ ബുക്ക് പൊതിയ്‌ണതും അതൊക്ക ഒര് ആഘോഷം ഒരു ഭയങ്കര ഒരു സന്തോഷേര്ന്നു കുട്ട്യോളായിട്ട് പോയിട്ട് വാങ്ങി വര്നത് ആ അത് വേറൊര് ഇതാണ് ന്നട്ട് ആ പുതിയ ബുക്കിന്റെ ബുക്ക് വാങ്ങി കോണ്ടര്നതു അതിന്റെ ഒരു മണു എല്ലതും വേറെരു ഒരു വേറെ തന്നെ അതന്നെ ഉം അതൊക്കെപ്പി ഇഞ്ഞി ഇപ്പത് പറഞ ഒരാഴ്ചി കൂടെല്ലോ ഒരാഴ്ച ഇല്ല്യ ഇപ്പൊ എന്താ ഏകദേശം ഒരാഴ്ച ഇണ്ട് ലെ ഇല്ല്യ ഒരാഴ്ചയോളോളം ഇണ്ട് അതെ അതെ
ആഹ് ഇനി ഇപ്പൊ മയെം കാര്യങ്ങളും ഒക്കെ ആവുമ്പം ആ ആണാണ് മയയെ ക്കെ ആവുമ്പം ഇഞ് നീട്ടി വെക്കോന്ന് അറിയത്തില്ല ന്നാലും സ്കൂള് തോറ സ്കൂൾ ഓർക്കാറായപ്പോഴത്തനും മഴ അങ്ങൂടെ ഇ ങ്ങൂ ടെക്കെ വന്ന് തോടങ്ങിയിട്ടുണ്ട്
അതെയതെ അതെ അത് തോടങ്ങിയിട്ടുണ്ട് ഇപ്പൊ യൂണിഫോം പുതിയത് യൂണിഫോം അടിക്കണം അടിച്ചിട്ടില്ല അതൊക്കെ അടിക്കണം ഉം നമുക് ഇപ്പ എവിടെ ചോദിച്ചാലും നല്ല തെരക്കാണ് അല്ലല്ല ഷേയ്പ്പ് ചെയൊന്നും പോരാ അടിക്കണം തയ്ക്കണം ഉം അതെ പിന്നെ നമ്മള് പഴയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യൊക്ക ചെയേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യൂട്ടോ അടി ച് അടിക്ക എങ്ങനെങ്കിലൊക്കെ അടിക്കാൻ നോകു ഞാ തന്നെ സ്വയം ഉം അയ്ൻ കൊറെ സമയം വേണം ഇനിക്ക് കുറെ സമയം വേണം എന്തന്ന്റിയോ ഞാൻ ചിയ്യണെങ്കിൽ ഇനിക്കത്
ആഹ്
അത്ര വല്യേ താല്പര്യം ഇല്ലാത്ത ജോലിയാണത് ഞാൻ സ്ഥിരം ചെയ്യുന്നുള്ളത് നമ്മടെതോ ക്കഎന്തെലൊക്കെ ശെരിയാക്കും ന്നല്ലാതെ ഷെയ്പ്പെയ്യെ അങ്ങെനെ വെട്ടി ചെർതാ അങ്ങെനെക്കെ ന്നമ്മടത് ചെയ്യുന്നല്ലാതെ അല്ലാതെ ഞാൻ പഠിച്ചിട്ടൊന്നുല്ല ന്നമ്മള് സ്വയം അങ്ങെനെ ചെയ്തു തൊട്ങ്ങിയതാ. അപ്പൊ ഇൻക്ക് അത്ര താല്പര്യള്ള കാര്യൊന്നൊല്ല. അപ്പോ പിന്നെ അപ്പൊ അതിന് ഇരിക്കാന് ഇപ്പോ ഒരു ടോപ്പ് അടിക്കണെങ്കിൽ പോലും കൊറെ സമെയം വാണം ഒരു ഭാരള്ള ജോലി പോലെണ് ഇൻക്ക് ഫീലെയ്യാ. ഉം അത് തൈക്കെല് ആഹ്.
പക്ഷെ പടിച്ച് പക്ഷേ ഈ പഠിച്ച് കി ട്ടിയ ന്നല്ലെതാ കാര്ണം ആഹ് കാര്ണം ന്നമുക്ക് ഒരു ചെറിയൊരെണ്ണം മേടിച്ച് ഷേയ്പ്പെയ്യാൻ ന്നമ്മള് തൈക്കാലെ തെര്ക്കി ന്നട്ക്കണ്ടേ? അതെ സമെം ന്നമുക്ക് സ്വന്തയിട്ട് അറിയാമെങ്കി
അല്ല ഇത് ഓര് പറയ്ണ പൈസിം കൊട്ക്കണം അതെ.
ഞ്ഞും കൂട്തല അതേ സമെയം ന്നമുക്കറിയാങ്കി ഹ് തുണി എടുത്താലും ന്നമ്മക്ക് തന്നെ സി ച്ചിയ്ത്ടാ അല്ലെ ആ തയ്യെൽകൂലി കൊടുക്കുന്ന കാശിന് വേണേ വേറെന്നൂടെ മേടിക്കാം.
മേടിക്ക വാങ്ങും ചെയ്യ അഹ് ശെരിയ ന്നമ്മള് ന്നമ്മുടെ ഓരോതെ ഇഷ്ട്ടത്തിന് അന്സരിച്ച് അമ്മക്ക് ആ ഇരിക്കെണം പിന്നെ ഞാനഅത് അങ്ങട്ട് അടിക്കല് തൈക്കെല് കയ്യ്മ്പത്തിന് ഞാനങ്ങ് വെയെർത്ത് കുൾച്ചിട്ടുണ്ടാവും. എനിക്കതൊരു ഭയങ്കെരെ ഒരു ഭാരപ്പെട്ട ജോലിപോലെണ്. ഫീലെയ്ത്ട്ട്ണ്ട് പക്ഷെ എന്നാലും ഞാൻ ചെയ്യൂട്ടോ ശ് എടക്കൊക് ചെയ്യ്ത് നോക്കും ഞാൻ എന്തെങ്കിലൊക്കെ.
ത്തോടെ ചെയ്താതി അന്നരാതാത് താല്പര്യല്ലായ്മ അങ്ങ് മാറിക്കോളും.
അമ്മള് കാണുമ്പോത് അയ്ന്റെ ഒരു റിസെൾട്ട് എങ്ങെനെ ഇണ്ടാവുംന്നൊക്കെ ആലോയ്ച്ച് ചെയ്യുമ്പോ ന്നമ്മക്ക് അയ്നോടൊരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നു. ഹ് ന്നമ്മളതൊന്നും ചിന്തിക്കാത് ആഹ് ഓക്കെന്നാ ശെരി ഓക്കെ, ഓക്കെ ഓക്കെ, ഓക്കെ ശെരി.